ണ്ട് വിശേഷ
നല്ലതെന്നെ.
മഴയുണ്ടോ.
ആഹ് ഇവിടെയും മഴ തെന്നയാ അത് മഴ പെയ്യലായി.
ആ ദാ ഇവിടെ ദാ ഇപ്പ മഴ ഇന്നലെ മുതലേ ഇണ്ടെന്ന് രാവിലെ തുടങ്ങിയ മഴ ദാം ഇനിപ്പ ഇങ്ങനെ പെയ്തൊണ്ടിരിക്കാ.
വിദ്യാലയങ്ങൾ ല്ലം പിന്നെ അവധി എലാ ഇല്ലാത്തൊണ്ട് പിന്നെ പ്രശ്ന ഇല്ല.
അതെ അതെ അതെ ഇന്ന് പിന്നെ ഒന്നുല്ലല്ലോ. അതന്നാ അപ്പ നേരം വൈകി എല്ലാരും എണീറ്റിട്ടുള്ളത്.
ഇല്ല ഞാൻ നേരത്തേ എണീച്ച് ഇന്ന് ഭർത്താവ് ഫുട്ബോള് കളി കാണണണ്ടല്ലോ. അപ്പൊ മൂന്നരക്കല്ലേ അപ്പൊ ആ സമയത്തെ നാനെറങ്ങു അ ഇപ്പൊ എന്റെ ഇൽന്നാണ് ങ് ഇന്റർനെറ്റ് എടുത്ത് ഇതാക്ക അപ്പൊ എന്റെ ഇത് ഇപ്പൊ ഞാന് അറിഞ്ഞ്ന് കൊറച്ച് കഴിഞ്ഞിട്ട്
ഏഹ് ലാസ്റ്റ് ആവുമ്പേക്ക് അവസാന ആവുമ്പേക്ക് നല്ല അടിപൊളി കളിയായിരുന്നു ഇന്ന്
അതേലെ ഞാൻ പിന്നത് കാണാ
ഞാൻ കാണാറില്ല പഷെ ആ ഒരു എന്താ പറയാ ഒരു എന്താ ആരാ ജയിക്കാന്നുള്ളൊരു വാശിയേറി ഒരു പോരാട്ടായിരു നിന്നാ അവരും ഗോളുട്ടു ഇവരും ഗോളുട്ടു ഇതാ ഒരു ഒരു ഒരു സെക്കൻ
ല ഫൈനലാ കാണാ
അപ്പൊ ഏത് ടീമാ. ഫൈനലാ ത ടീമ് ഡിസ്കസ് ഇതാക്ക ഫൈനലിലാണോ ടീമിനെ ച് തീരുമാനിക്ക
അല്ലെല്ല ഞാന് അർജന്റീനയാണ് പഷെ കളി അങ്ങനെ അങ്ങനെ കാണില്ല പഷെ ഫൈനൽല് ആരാണെന്നുള്ളത് അറിയാൻ വേണ്ടി
ഇന്ന് അർജന്റീനളെ കളീടെ ആയിരുയിരുന്നല്ലോ
അല്ല ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞ അങ്ങന
സ്നാ ഞാന് വേണ്ട കെടക്കാ ന്നിട്ട് പോകാനിക്കുമ്പോഴേക്ക് അവര് ഗോൾട്ട് ഇവര് ഗോൾട്ട് മൂന്ന് മിൻറ്റ് അധികം നൽകി വീണ്ടും മൂന്ന് മിനിറ്റ് അധികം നിന്ന് എന്നാ ഇത് കണ്ടിട്ടേ പോവ്ന്നെള്ളു. ത് ഭർത്താവ് അത് കഴിഞ്ഞിട്ടൊറങ്ങി ഇതിപ്പൊ. പണിക്ക് പോയി അപ്പൊ പറയാന്ന് ഒറക്ക തേയുന്നില്ല ഞാ പറഞ്ഞ് കളി കാണാനാരാ പറഞ്ഞത് പിന്നെ ഞാന് ഉറങ്ങിയിലാ
അയിശെ ഇവിടെ അതെന്നെ ഇപ്പൊ ഈ അടുത്തെന്നോ ചേട്ടൻ വല്ലാണ്ടിരുന്ന് കാണില്ല എന്നാലും ഇപ്പീ അടുത്ത്
മിൻ്റെതേ കാണൂ ബ്രസീല് ഫ്രാൻസ് കൊർച്ച്
കെടക്കണണ്ട് പക്ഷെ ആള് ഓരോ ഗോളടിക്കുമ്പോഴും ഓ എന്നെയാണ് പിടിച്ച് അടിക്കണത് സന്തോഷം കൊണ്ട്
ആഹ്
കളിക്കണ കളികാണുന്ന ആൾക്കാര് അടെ അവിടെ പോയി ഇരിക്ക ഫോണിലായിരുന്നു കാണ്ടതേ
ആഹ് ആഹ് ഇവര് ടെലിവിഷനില് ഇതാക്കിട്ടാ കണ്ടേ
ആഹ് അത് ശെരിയാ ആഹ് ഇവിടെ എന്താ ചെയ്തെ ടി വി ആ അത് അതിന്റെ സെറ്റ് ഓഫ് ബോക്സ് ഇവിടെ കേട് വന്ന്ണ്ട് അപ്പൊ സാധാരണവിടെ ആ ചാനല് ഒന്നും കാണില്ല
ഇല്ല ചാനലൊന്നും ഇവിടെ ഇല്ല നമ്മ ഇത് മൊ ഇതായിട്ട് കണക്ട് ഇവര് മറ്റൊരു ഇത് കളി കാണാനായിട്ട് എന്തോ എടുക്കൂലേ അതെടുത്ത് ആഹ് അത് അത് ടെലിവിഷനായിട്ട് ബന്ധിപ്പിച്ച്
എന്നിട്ട് അങ്ങനെയാ കളി കാണണേ
അത് ശെരി ആ അതാ ഇവിടെ അതന്ന ഒന്ന് ശരിയാക്കിട്ടില്ല പിന്നെ
നമ്മക്ക് ആഹ് നമുക്ക് ടെലിവിഷൻ ഇല്ല പക്ഷെ ഇപ്പൊ കളി കാണാനായിട്ട് വാങ്ങിയതോ
ആയ് ശരി
മ മക്കള് ഇതിന്റെ ഉപയോഗം കുറയാൻ വേണ്ടിട്ട് അതാവുമ്പോ ഏ വി വിദ്യാലയത്തുന്ന് വന്നാലും
ആഹ്
ഇതാക്കാലോ
ആഹ്
കുറച്ച് സമയം കൊറച്ച് മറ്റേ ടോമും ജെറിയും അതെല്ലാം കുറച്ച് ടൈമ് എ കൊടുക്കും ഇപ്പൊ ഇപ്പൊ വരെ അവര് ഇവര് എണീച്ച് ഇപ്പൊ രാവിലത്തെ ഭക്ഷണം കഴിക്കാം അപ്പൊ ഞാന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചു സമയം അ അതില് ഇതായി കണ്ടോട്ട് ഇട്ട് പിന്നെ അവര് കളില് അവര് മുഴുകും
അത് ശെരി ആ ഇവിടെ അതന്നെ ഇവിടെ നെറ്റിലാണ് ഏഹ് ഇതാ ഇന്ന് ദോശ ഇണ്ടാക്കി
എന്താ കഴിച്ചത് എന്താ
ദോശ ദോശ
ഏത് ദോശയാ പലതരം ദോശയില്ലേ അതന്നെ ദോശ ദേശ ഉഴുന്ന് ദോശ നീർദോശ ആഹ് അപ്പൊ നമ്മള് ദോശന്ന് പറയുന്നത് സദാ ദോശനെയാ ആ നിർദോശ അതിനും ദോശ മറ്റേതു ഉഴുന്ന് ദോശ
ആഹ് ഞങ്ങള് ഇവിടെ കൂടുതൽ അങ്ങനെ ഉഴുന്ന് ദോശയാണ് ഇണ്ടാക്ക പച്ചരി ദോശ വല്ലാണ്ട് ഹാ ഇഷ്ട്ടം ഇല്ല
ഞാന് ഉഴുന്ന് ഇപ്പൊ സ്കൂള് അല്ലാ ആ ഞാന് ഇന്നിപ്പ രാത്രി ദോശയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ഉഴുന്നു ദോശയായിരി ക്കും ഒര് അരയിൽ തന്നെ ആവല്ലോ രാത്രി ചോറ് കഴിക്കും ല്ലാന്ന് കടികളായിക്കോ
ആഹ് ഇവിടെ അതന്നെയാണ് ഈ മക്കൾക്ക് ചോറൊന്നും വേണ്ട ഇവര് പറയും ഉച്ച എക്ക് ഞങ്ങൾക്ക് രാവിലത്തെ ചായ കടി
മക്കളെ ഉമ്മ മക്കള് ഉമ്മാക്കും ഇഷ്ടല്ല എനക്ക് തീരെ ഇഷ്ടമല്ല
ആഹ് രാത്രി ചോറുണ്ണില്ലട്ടോ രാത്രി മക്കളായാലും ചോറുണ്ണില്ല ഇവിടെ ചപ്പാത്തിയോ ദോശയോ അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരങ്ങളും ഇങ്ങനെ ഉണ്ടാക്കും അതെ അവര് കഴിക്കുള്ളൂ
അല്ല ഞാനും അങ്ങനെ കഴിക്കാത്തോണ്ട് എന്റെ മക്കൾക്ക് രാത്രി ചോറ് കൊടുക്കാറില്ല
ആ ഇവിടെ ചോറ് കുറച്ച് ഞാൻ ഉച്ചക്ക് മാത്രേ വയ്ക്കുള്ളൂ ചോറ്
ഞാന് രാവിലെന്നെ വെക്കും മക്കൾക്ക് ഉച്ചക്ക് കൊണ്ടൊണം രാവിലത്തേക്ക് കൊണ്ടോണം അപ്പൊ അവരെ തന്നെ ആക്കും അത് നമുക്ക് ചെറിയൊരു ഇതാണ് ചെറിയരു നമ്മ നക്ക് ഞാനും ഭർത്താവും രണ്ടും മക്കളെല്ലും നമുക്ക് കഴിക്കാണ്ട മാത്രല്ല ചെറിയൊരു കുടുക്കയാണ്
ആഹ് അതന്നെ എവിടെ കൊറച്ച് ചൊറി വെക്കോ അത് കുട്ടികള് ഉച്ച
അമ്മ പിന്നെ ഗ്യാസില് അടുപ്പില്ല അപ്പൊ ഗ്യാസിൽ വെക്കുന്നോണ്ട് റൈസ്കുക്കർ അതായൊണ്ട് അത്രയോ ആണ്ടോ പിന്നെ കരി പിടിക്കൊന്നും ഇല്ലല്ലോ
ആഹ് വല്ല ഇതല്ല അടുപ്പ് ഞാനും ഇവിടെ അടുപ്പ് ഉപയോഗിക്കാറേ ഇല്ല
പക്ഷെ അടുപ്പ് ഈ മ മഴയത്തുള്ള അടുപ്പ് വണ അയിനല്ലാ ഈ ചൂട് വെള്ളം എല്ലാം വെക്കാന് ഗ്യാസിന് ഇപ്പൊ ഭയങ്കര ഇതുആണ് അല്ല അങ്ങനെ ഇണ്ടാർന്ന് ഈടെ ഇല്ല
ഞാന് ഒക്കെ അടുപ്പില ഇത് ഗ്യാസില വെക്ക വെള്ളം തിളപ്പിക്കാനൊക്കെ
അല്ല ഇത് അവസം ഇങ്ങനെ അതിൽന്നെ എല്ലാർക്കും കുളിക്കാനൻ അയില് വെള്ളം വെച്ചാ ശരിയാവ
ആ അല്ല ചൂടു വെള്ളം ഉണ്ടാവൂലട്ടെ ഇവിടെ ചൂടുവെള്ളത്തിൽ കുളിക്കണ പരിപാടിയില്ല എത്ര മഴയാലും തണു യാലും എല്ലാവരും പച്ചവെള്ള
അല്ല ഇവിടെ രാവിലെ സ്കൂളിൽ പോകുമ്പോ തലയൊന്നും മക്കൾക്ക് ഏ പച്ചവെള്ളത്തിൽ കുളിച്ച ശരിയാവില്ല എന്ന് വെച്ചാൽ മോൾക്ക് ടോൺസും ദഷേടെ പ്രോബ്ലം എല്ലാം ഉണ്ട് അപ്പ തണു തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ കഴിയില്ല അപ്പോ ഞാനും ഇതാക്കൂല ആ പച്ചവെള്ളതി കുളി വേനൽക്കാലത്ത് എന്നാലും അങ്ങനെ ഇതാക്കൂല മേല് ഇങ്ങനെ കഴുകുന്നല്ലാതെ തലേ ഓവറ ആയാ അവർക്ക് പറ്റൂല
അയി ശരി ആ ഞാന് ഇവിടെ എല്ലാരും ചെറിയ ആളുണ്ട് എനിക്ക് മൂന്ന് കുട്ടികളാ ആ മു ത്താള് അഞ്ചില് രണ്ടാമത്തെ മോനാണ് അവൻ രണ്ടില് പിന്നെ ഒരു മോളുണ്ട് അവക്ക് ഇപ്പ മൂന്ന് വയസ ആവണേള്ളൂ അവ എല്ലാരും എന്താ പറയാ ചൂടുള്ള ഉണ്ടാക്കി വയ്യാത്ത സമയത്തൊക്കെ അങ്ങനെ ചെയ്യും അല്ലാണ്ട് എല്ലാരും
അങ്ങനെയല്ല എന്റെ മക്കളെ ദിവസവും തല കുളിപ്പിക്കൂല രാവിലെ എന്ന വെച്ചാ ഇവർക്ക് ഈ പ്രശ്നമുണ്ട് ഇവിടെ പിന്നെ തണുപ്പാണ് ഓൾറെഡി ശരിക്കും തണുപ്പ് തന്നെയാണ് അപ്പൊ അങ്ങനെ രാവിലെ ന്നെ എപ്പഴും തല കുളിച്ചാല് റെഡി ആവൂല അങ്ങനെ കുളിപ്പിക്കൂല രാവില്ല മേല് ചൂടുവെള്ളത്തി കഴുകുന്നല്ലാതെ രണ്ടു ദിവസം മൂന്ന് ദിവസം ഇടവിട്ട് തല കുളിപ്പിക്കു അപ്പൊ ഡോക്ടർ അങ്ങനെ ദിവസം തല കുളിപ്പിക്കരുത് പറഞ്ഞിന്
ആ ഇവിടെ മോന് ചെവിൽ നീർക്കെട്ടുണ്ട് അത് ഒരു ആറു മാസം കൂടുമ്പോ അവന് ചെവിക്ക് നീര് വരും ഓ പാടയിലൊക്കൊക്കെ അപ്പൊ അവനോട് പറഞ്ഞ എന്താച്ചാ എണ്ണ തലെ തേക്കാൻ പാടില്ല
ആ
എണ്ണ തേച്ച് കഴിഞ്ഞാല് നീ നീര് കൂട ചെയ്യുക അപ്പം കുളി കഴിഞ്ഞിട്ട് എന്തേയ്യ്യും ചെറിയൊരു ഓയിൽ ണ്ട് അത്
ഉം
ക്കണം അല്ലാതെ എണ്ണയെ പറ്റത്തില്ല നീന്നെ നീരെർക്കും നല്ലൊരു അലർജിയ ആണത് അപ്പൊ അത് കൊറച് എന്താ വന്നത്
പിന്നെ മ ഇവിടെ ഒരാള് മൂത്ത മോള അവള് ഒന്നാം ക്ലാസ് സ്സില് രണ്ടാമത്തത് മോന അവൻ എൽ കെ ജിയില്
അയ് ശരി ആഹ് ആഹ്
രണ്ടാള് വരു യാള് രണ്ടാള് മൂന്നാളും കത്ത പണി ഞാന് രാവിലെ പുട്ടും പഴായിരുന്നു ഉച്ചക്ക് മന്തിയാക്കാ വെച്
അയി ശരി ആഹ് ആഹ് ആഹ്
ആ കുക്കർ മന്തി അപ്പൊ ഞാൻ ചോറ് ഇപ്പൊ കൊറച്ച് വേവിച്ച് ഊറ്റിയെടുക്കൂല്ലേ
ആഹ്
അത് ചെയ്തോണ്ട്ക്ക പിന്നെ ചിക്കനെല്ലാം റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്ണ്ട്
ആ മന്തി പിന്നെ പെട്ടെന്ന് ആവും
എനിക്ക് ഇഷ്ടം മന്തിയാ മയോനൈസാക്കാൻ വിടൂല ഇനിയിപ്പം ഏ ഉരുൾ കെഴങ്ങ് പുഴുങ്ങി മുട്ട പുഴുങ്ങി അങ്ങനെ ആക്കാലോ
ആ എങ്ങനെ മുട്ട പുഴുങ്ങീട്ട് എങ്ങനെയാക്കാ
അറിയില്ല മുട്ട പുഴുങ്ങ
ആഹ്
നമ്മ സാദാ കയിക്കാൻ പുഴുങ്ങൂലേ അതേപോലെ പുഴുങ്ങാ റ്റ് അത് മഞ്ഞയും വെള്ളയും എല്ലാം മിക്സി ജാറിൽ ഇടാ ഏ എന്നിട്ട് അയിലേക്ക് പാല്ണ്ടാവല്ലോ
ആ നമ്മള് കുടിക്ണ
ആ പാല് ആ അത് അയിലേക്ക് ഒയിക്കാ
ആഹ്
ഏഹ് അയിലേക്ക് രണ്ട് വെളുത്തുള്ളിയും ഇച്ചിരി ഉപ്പും പിന്നേ സ് കുറച്ചു സുർക്കയും
ഹ്
ഒയിച്ചിട്ട് അടിക്ക എണ്ണ ഒയിക്കെണ്ട
ആഹ്
അടിച്ചാ നല്ല എ പിന്നെ അയിലിപ്പോ ആളധിക ഉരുള കിഴങ് പുഴുങ്ങി ചൂട കുറച്ചും കൂടെ കട്ടി വരും
ആ ആ ആ ഞാനിവിടെ എങ്ങനെയാണ് ന്ന് വെച്ചാല് നമ്മള് സാധാരണ ഉ ണ്ടാക്കൂല്ലേ വെള്ള അത് ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യാറ്
അല്ല അത് കൊറേ സമയം അത് അല്ല അത് അത് കുറെ സമയം വെക്കാൻ കയില്ലല്ലോ ഇതാവുമ്പോൾ വെച്ചാലും പ്രശ്നവുമില്ല
അ ശെരി ആ ഹ് ആഹ് ആ ഹ് ഞാനതു വരെ അങ്ങനെഉ ണ്ടാക്കിയിട്ടില്ല
ഞാന് ഉരുളക്കെയങ്ങ്ട്ടാക്കിയില്ല മുട്ട പുഴുങ്ങിട്ടാക്കീന് ഏഹ
മോന് നല്ലോണം മയോണിസിന് നല്ലോണം കഴിക്കു അത്
ഞാനും കയിക്കും എനക്ക് മക്കളാണെങ്കി ഏ ഉപ്പാനെ പേടിച്ചിട് കഴിക്കില്ല കുടനം നാ പറഞ്ഞത് കഴിക്കണങ്കൽ മയോണിസ് നിർബന്ധാണ്
മയാണിസ് അവന് കണ്ട് കഴിഞ്ഞൽ പിന്നെ ഫുള്ളാ
പക്ഷെ ഇപ്പൊ ഹോട്ടലിലെല്ലാം പക്ഷേ ഇപ്പോ ഹോട്ടലിൽ എല്ലാം ആ മറ്റേ മയോനസല്ലേ ഇങ്ങത്തെല്ലാം തന്നെ വരുന്നെ ഗാർലിക് പേസ്റ്റ്ന്ന് വരത്തില്ലോ ഓരോന്ന് വരുന്ന് അതൊക്ക ഇങ്ങനെ പരീക്ഷിച്ചോക്ട്ടൊ ഒറ്റ മുട്ടൊക്കെ പരീക്ഷിച്ചാമതി
ആ നോക്കട്ടെ ഞാന് ഇതുവരിം ചെയ്തിട്ടില്ലേ ഇതാവുമ്പോ നല്ലതാ കൊഴപ്പല്ല പുഴുങ്ങിട്ട് ചെയ്യുമ്പൊഴേ ഓയിലും വേണ്ടല്ലോ അധികം
വേണ്ട ഏ ഓയിൽ ഇല്ല പുഴുങ്ങിട്ട് ഓക്കെ